ആഹ്
എന്താ വർത്താനന്തൊക്കെയാ?
നല്ല വർത്താനം. അവിടെന്താ വർത്താനം?
ഉം, ഒഴപ്പൊന്നുല്ല അങ്ങനെ പോണ്
ഭക്ഷണം കഴിച്ചോ?
ഉം, ഭക്ഷണം കഴിച്ച് കെടക്കണം. ഉ
ലെ
ആയിട്ടില്ല. കൊർചേരം കയ്യട്ടെ ജാര്ച്ച്
ഏഹ് എന്നു ഈ നേരാവോ?
ചെല ദിവസങ്ങൾല്. ഉം, പ്പതുണിയള് മടക്കിയെക്കാനൊക്കെണ്ട്. അലക്കിക്കൊണ്ടാ-
ആഹ്, ഇന്ന് വെയില് ണ്ടായിനില്ലലെ. ഒണക്ക്യൊ എല്ലം
വെയിലോ, എല്ലാരും പറയുന്ന വെയിലിണ്ട്ന്ന് ഇങ്ങോട്ട് വെയിലില്ല. നല്ല മഴേ പിന്നെ രാവിലൊക്കെ നല്ല മഴ അയിഷൂന വിടാൻ വേണ്ടി മദ് മദ്രസ് ത്ത ല് വിടാവേണ്ടി നോക്കുമ്പോ
ആഹ് ആ സമയത്ത് മയണ്ട്
ആ പിന്നെ ഒരു ചെറിയൊരു ഇടട്ടെ കിട്ടിട്ടുള്ളൂ അല്ലാതെ മഴെന്നെയാര്ന്നു അങ്ങോട്ട് മഴണ്ടായിരുന്നില്ലാ
ഇല്ല ഇന്ന് രാവിലെ പെയ്തു പിന്നെ അതേപോലെ ഉച്ചക്ക് ഒന്ന് പെയ്ത് പിന്നെ കൊറേ നേരം വെയിലിട്ടി അതോണ്ട് ഒരുപാട് തുണിയളൊണങ്കി പിന്നെ രാത്രി ഒന്ന് പെയ്ത് വൈകുന്നേരൊന്നു ഇല്ലെന്നു കൊറെ സമാധാന ണ്ടായിരുന്നു ഇന്ന് ഏഹ് അങ്ങനൊക്കെ പെയ്തിലേ അങ്ങനെയൊന്നുല്ല പിന്നെ ഇവിടെ കല്യാണം കഴിഞ്ഞില്ലേ
എന്ത്?
ഇവ്ടെപ്പെന്റെ കല്യാണല്ലേന്നോ ഫിനുട്ടന്റെ എന്തോന്റെ പേര്
അതെന്നാണ് നാളെയല്ലേ
അതന്ന് അവിടെ കൂടുലൂര് വെച്ചിട്ട്ന്നല്ലേനോ
ആഹ് ശെരി ഞാനും വിചാര്ച്ച് ഞാൻ മറന്ന ദിവസംന്നെ
ഞങ്ങള് പുതിയണ്ണു പുതിയപ്പളെക്ക് വന്നപ്പേ വൈകുന്നേരം മഴയാവും കരുതീനി പിന്നെ ഞങ്ങൾ അവിട്ക്കെർങ്ങിയപ്പോ കണ്ടു എർങ്ങണതൊക്കെ
അതെ ആഹ്
എർങ്ങിയതൊക്കെ കണ്ട് ഉമ്മച്ചി പിന്നെ കാണാൻ പോയിന്
ആഹ് അല്ല കൂടെ ആൾ ആളുണ്ടോ പണ്ണിന്റെ കൂടെ
ഓല കൂടെ ആ ണ്ട്ർഞ്ഞീനി കൊർച്ചാൾക്കാര് ഓലപ്പം പോന്ന്ക്ക്ണ് പർഞ്
ആഹ് ഫൈസലാക്ക വിളിച്ചിര്ന്നു നാളെയാ ആറാം തീയാണ് കല്യാണം വരുണ്ടി അങ്ങനെ ശെരിക്ക് വിളിച്ചിട്ട്ണ്ട്
എല്ലാരോടും വാങ്ങണം ചന്തക്കുന്നും ഇവ് ഇവിടെ അങ്ങാടിയും പിന്നെ അതേമാരി കുന്നുമ്മലും എല്ലോട് ഫുള്ള്ണ്ടാവല്ലോ
തന്നെ ഞാ ഞാ ഭാരിഭവന്റെ റീന സ്റ്റേഷൻപട്ട്ന് മുമ്പുള്ള ബിൽഡിംഗല്ലേ
സ്റ്റേഷമ്പടിയോ അവിടെല്ല ആ ഉള്ള്ക്കങ്ട് പോയിട്ട് കീർത്തിപ്പടിയല്ലേ
അവടേ
ആഹ് കീർത്തിപ്പടിക്കലല്ലേ അങ്ങട്ട് കീർത്തിപ്പടിന്നല്ലേ പറയാ ആണ് ന്ന്ട്ടാഓള്ക്ക് അങ്ങട്ടൊര് റോഡില്ലേ ആ റോട്ടിന് പോയിറ്റ്
അവടേണ് വ്യാപാരിപഷ് ആപ്പലാമിയന്റെക്കട് ആ റോഡ് അവടേ
ആഹ് അതൊക്കെ കഴിഞ്ഞിട്ട് റോഡുണ്ടല്ലോ ആ സൈഡക്ക് ആഹ് അയ്ലേണ് അവിടുന്ന് കൊ രണ്ട് ബിൽഡിങ് കഴിഞ്ഞാല് ആ രണ്ട് മൂന്ന് ബിൽഡിങ് കഴിഞ്ഞാലാണ് ആ വ്യാപാരി ഇങ്ങള് പറയണത് എവിടെയാ
ഞാൻ പറയ്ണത് ഞാൻങ്ങനെ താത്ത കമ്പനിങ്ങത്ത് താത്ത വിളിച്ചപ്പോ ഞാന്ങ്ങനെ കല്യാണണ്ട് തിങ്കളാഴ്ച ച്ച ചെന്നപ്പോ വ്യപാരി ഭവനാണ്റഞ പ്പൊ ആ ഞാൻ പോയിറ്റ്ണ്ട് അവടൊരു കല്യാണത്തിന് അത് സ്റ്റേഷൻ പടിന്റെ മുമ്പിലല്ലേന്ന് പറഞ്ഞു
സ്റ്റേഷൻപടി മേലല്ലടക്കണ്
ഏ ആ ഫോറസ്റ്റിന്റെ ഉള്ളിൽ ഇണ്ടല്ലേ സ്റ്റേ ആ നെലമ്പൂര് ആ സ്റ്റേഷൻ പടിന്റെ മുമ്പ്ത്തെ
ആഹ്
അതാണോന്ന് വിചാരിച്ചു അപ്പൊ അച്ഛും പറഞ്ഞ് ആ ഞങ്ങളൊരു പ്രോഗ്രമിന് സ്കൂൾന്ന് അങ്ങട്ട് പോയിറ്റ്ണ്ടറിഞ്ഞു അവള്
ആഹ് എജു സോൺക്കേല്ലേനോ
ആഹ് അവട
അവടേണ് എജുസോണൊക്കെ കഴിഞ്ഞിട്ട് നേം
പറഞ്ഞോ അവിടെയാണ്ന്നിള്ളെ
ആഹ് വ്യാപാരീല് നല്ലർഞ്ഞ്ക്ക്ണയ് ആണ്
ആഹ് അത് ശെരി അഹ്
വൈകുന്നേരല്ലേ
നാല് എത്ര അഞ്ച്മണി തൊട്ടേഴ്മണി വരെയോ ആഹ് അങ്ങനെ പറഞ്ഞത് അങ്ങനേണ് ബഷീറാക്ക പറഞ്ഞെ
ആഹ് എന്നാ മറ്റോൽക്ക് ഒരു നേരണ്ടാവേക്കാരം ഓളെ വര്ന പെരക്കാർക്ക് ഒരുമിച്ചാവണ്ടാന്ന് കരുതിക്കാണും ഉം അങ്ങനെണ്ടാവേക്കാരം അല്ലാതെ ഇത്രേം ആൾക്കാരില്ലേ അയിന്റെടീക്ക് ഓളെ പെരക്കാരും കൂടി വന്നാ ആകെടങ്ങേറാവൂലേ
ഉം ഉം അപ്പൊന്ന് പെണ്ണ്ന്റെ വീട്ടാരങ്ങനെ വന്നിട്ട് കൊറ ച്ചാളൊക്കേ വന്നിട്ടിണ്ട
ഓല് രണ്ട് മൂന്നാൾക്കാർ കയ്യൊടുക്കാനന്നില്ല കണക്കിന് വന്നേക്കാരം
ആഹ്
മാരിബിന്റെ മുന്നെന്തായാലും വീട്ട്ക്കേറി എല്ലാരും കാത്ത്ക്കേനി ഓല് ഫോട്ടോടുക്കാൻ പോയിങ്ങാണ്ട് നേരം വൈകിയെ
ഏഹ് അയ് ശരി എങ്ങ
ആദ്യം കൊയ് കാണാന് കൊയപ്പൊന്നുല്ല പിന്നെപ്പൊ മേയ്ക്കപ്പൊക്കെല്ലേക്കാരം
ഉം
ഇതൊക്കെ കഴിച്ചിട്ട്പ്പ കണ്ട്ട്ടൊന്നുല്ലല്ലൊ അങ്ങനെ മേ ഒരുങ്ങീട്ട് നല്ല രസെണ്ട്
ഇബര് രാവിലെ പോയത്
ആഹ് ഓര് രാവിലെ പോയി ഓലിന്ന് പായസക്കെണ്ടാക്കി
ആഹ് രാവിലേ ഇവിടന്ന് കുടിക്ക കഴിച്ചിട്ട് പായസണ്ടാക്കി കഴിച്ചിട്ട് പോയില്ലേ
ആഹ് പിന്നേ വെരുനോൽക്കെന്തേലൊക്കെ ഭക്ഷണെണ്ടാവേക്കാരം അതെന്താന്നറിയില്ല
ഇങ്ങളെയൊക്കെ വിളിച്ചിരുന്നോ വിളിച്ചീണോ
നേ കല്യാണത്തിനോ ആഹ് എല്ലാരോ ടുംവരാൻ പറഞ്ഞ്ക്കണേർന്ന് പെരേലാരെ ക്കണ്ട് എല്ലാരോടും വരാൻ പറഞ്ഞിക്ക്ണാർന്നുമ്മച്ചി
ഇഞ്ഞ്പ്പോ നാളെ മുത്തുമോ നാളെ കല്ല്യാണണ്ടേയ് നാളെ ഉച്ചക്ക് ഇബടെ പാണ്ടിക്കാട്
ഏഹ് ആരതാപ്പോ എന്നിട്ട് പോണുണ്ടോ
അത്താന്റെ പെങ്‌ ഏട്ടന്റെ കുട്ടീന്റെ ആഹ് പിന്നെ പോണ്ടേ അപ്പം ഞാന കല്യാണം ഇണ്ടരുന്ന പൈസലാക്ക പർഞ്ഞ് അത് ഉച്ചക്കല്ലേ നമ്മൾത് രാത്രിയാണേ അത് കഴിഞ്ഞട്ട് നേരെയണ്ട് പോന്നോളി ന്നൊക്കെ പറഞ്ഞ്
അപ്പ നിങ്ങൾ കല്യാണം കഴിഞ്ഞി ട്ടെ വരുള്ളൂ
ആഹ് കല്യാണം കഴിഞ്ഞിട്ട്
ഉം
അങ്ങനെ പോവാ കരുതി ഉം പിന്നെ
മുത്തുമാമാ രാവിലെ വരണേ ആഹ്
ആഹ് വരനെണ്ട് പറഞ്ഞ് രാവിലെ വരുവോ
രാവിലെ ആഹ് ഉച്ച ആവൂമ്പോത്തിന് എത്തുവായിക്കാരം മാമ വരൂല മാമ പിന്നെ വൈകുന്നേരം കണക്കിന്ങ്ങട്ടേ വരുള്ളൂ ഓഡിറ്റോറിയത്തിക്ക വരുന്നെ
ആഹ് ഞാനിപ്പോ ഇതില്ലാന്ന്ണ്ട് സ്കൂളുള്ളേ പിന്നേ കല്യാണം ഇല്ലെങ്കിലും വരാൻ പറ്റൂല സ്കൂൾ വിടാതെ അപ്പൊ നാള മുത്തുമാമാക്ക് സ്കൂള് കളയേ
എന്താണാവോ കാട്ടണെ മാ സ്കൂള് കളയാ മറ്റേ ആഹ്. ആ റേഷൻ കാഡും ആധാറും ലിങ്ക് ആക്കണ്ടേ? ആഹ്. അക്കി അക്കുവ്ൻ്റെത് ന്തോ ണ്ട് കൊയപ്പം. സപ്ലൈക്കോക്ക് പോണം ന്നൊക്കെ പർഞ്ഞീനി.
ഏഹ്
അപ്പം നേർത്തെ വെര്‌ണ്ട്വെരൂലെ അഅ് ശരിയാക്കണെങ്കില്
ആഹ് ആഹ്. അ ന്താ ഓന്റെ ശരിയായിട്ടില്ലാ?
ഓൻ്റെത് ശരിയായിട്ടില്ലോലോ. ഓ ൻ്റത് അയല് ലിങ്കല്ലലൊ. അപ്പൊ ഒരാള് കമ്മി ആവൂലേ.
ആഹ്
ആഹ്. അത് അട്ത്ത മാസം മുതൽ ശരിയാക്കണോലൊ
അല്ലെ. ഏഹ് അഅ് ശരി
പോ ഒന്റത് ശരിയായിട്ടില്ല. അപ്പന്താ യാലും നേർത്തെ വരണം ന്നൊക്കെ പർഞ്ഞീനി. സപ്ലൈ ക്കൊ ഓഫീസ് എവ്ടെ കെടക്ക്ണ്.
അതമ്മള ആ സ്റ്റേഷൻ പ്പടി ങ്ങനെ എർങ്ങിയാ തിരിയിലെ. ബസ്സൺ തിരിണ അവ്ടെ. ആ കൊടേക്കെ നന്നാക്കിട് വേ ണ്ടട്ടീല. വേണ്ട വ്‌ടെ ആഹ്. ഫെഡറൽ ബാങ്കിന്റെ ബിൽഡിംഗ്. ആ തിരീണെട്ത്ത്. അ സൈഡ് തന്നെ. അവ് അത് സപ്ലൈകോ ആണ്.
അവ്ടെ പോയാണ് ശെരിയാക്കാ.
ആഹ്. അവ്ടെ ആയിരുന്നു. ഇനിയിപ്പോക്കൊ മാറ്റീക്കണാവോട്ടോ. നമ്മളെ നെലമ്പൂര് താലൂക്കൊക്കെ എല്ലാതും മാറ്റിക്കണല്ലോ. എംപ്ലോയ്മെന്റ് ഓഫീസും അങ്ങൻത്തെതൊക്കെ അങ്ങോട്ട് താഴോട്ട് മാറീട്ട്ണ്ട്. കരുമ്പുഴ ഭാഗത്ത്ക്ക്. അപ്പൊ ഇനി ആ ബിൽഡിങ്ങില് ആക്കിയിട്ടുണ്ടോന്ന് അറീല. സപ്ലൈ ക്കൊ.
ഉം. മാമാന്റെ ഒപ്പം രാവിലെ പോണംന്നൊക്കെ പറഞ്ഞീനി. ഞ്ഞാ മാമാ വെര്ണീനൻസര്ച്ച്.
ആരാ പോണ്?
ഞാപോണ്ട്യേരും. പൊന്നൂന് കോളേജ് ണ്ട്.
ആഹ്. അപ്പൊ ഒന്ന് അന്വേഷ്യളൂണ്ടി. ആഹ് ആഹ് ഒര് ഒര് വിധം ഓഫീസ് ഒക്കെ അങ്ങോട്ട് മാറ്റിയിക്കണ് താഴേ.
ആഹ്
തേക്ക് മ്യൂസിയത്തിന്റെ അവ്ടേ
അവ്ടേക്ക് മാറ്റിക്കണ്ല്ലേ. എസ് ബി ഐ ല് ങ്ങള് പെ ണ്ടത് ആ എ ടി എം കൗണ്ടർമാര്ത്തെ അ അതാണ് ബേങ്ക്. മീറു പോയിൻ്റാഔട്ത്ത്
ആഹ് ആഹ് ആഹ് ഞാകണ്ടിട്ടില്ലാ ഔടേണ്. പിന്നെ ഇമേജിന്റെ ഒക്കെ അവ്ടെ തോന്ന്ണ് അല്ലെ. ആഹ് അതെന്നെ. അവ്ടെ പോയാ എൾപ്പണ്ടേ കണ്ടോ ങ്ങള് പോയോ?
ഞാന് നെൽമ്പൂർക്കോയപ്പൊ വേം നോക്കീനി. അപ്പൊ അതാണ് കണ്ടെ. ഞ്ഞി പോണം നാളെ, മറ്റന്നാളേയിറ്റ്.
ആഹ്. അവ്ടെയാവ്മ്പെൾ മ്. അവിടെയാവ്മ്പെൾപ്പണ്ട്.
മ്
സുഖേണ്. പിന്നെ അഅ് ബുക്ക് ഞമ്മക്ക് ബടീം യൂസെയ്യാ. എല്ല വ അല്ല അവരെ ബ്രാഞ്ച ന്നെല്ലെ
ആഹ്. രണ്ടോട്ത്തും കയ്ച്ചലേ
ആഹ്. നമ്മക്ക് പ്പഞ്ഞ് പ്പ പണയ ന്തേലും വെക്കണോ അങ്ങനെക്കെ എന്തെ എന്തെങ്കില് ത മ്മക്ക് വടെ വെ വെക്കണേ വടെ വെക്കാ. അവ്ടെ വെ ക്കണേ അവ്‌ടെ വെക്കാ. എന്താച്ചാ ചെയ്യാ.
അങ്ങനെയൊക്കെ പറ്റും ഞാന്നത് അതൊരു എ ട്ടി എം കൗണ്ടർ ആണ് കരുതികണ് ബേങ്കാന്ന്ള്ളെ മൻസ്സിലായിട്ടില്ല
ഉം. തന്നെയാണ്. ഞങ്ങളവ്ടെ പോയന്നേ നെലമ്പൂര് പോയപ്പൊ അവര് പർന്ന് തെര ക്കാ. പിന്നെ ആളെ കൗണ്ടർല് ആള്‌ല്ലാഞ്ഞിട്ട് അയാളെ ക്യാഷർക്ക് മാറ്റി. അമ്മള് ഇത്ട് ത്ത് തര്ന്നാളെ അപ്പൊ രണ്ടോസ് പ്പം ഞ്ഞിപ്പം തെരക്കന്നേക്കാരം ങ്ങള് അവ്ടെ പോയിടുത്തോളി. അഅ് ഇതന്നെയാണ് പിന്നെ ങ്ങള് ചന്തക്കുന്നാ എന്നാപിന്നെ എൾപ്പല്ലേ ന്നൊക്കെ പർഞ്ഞ്.
അക്കൗണ്ട് ട്ക്കാന് ഇപ്പൊ എന്തൊക്കെവാണ്ടിരും?
ഫോട്ടോ വേണം, രണ്ട് ഫോട്ടോ വേണം. പിന്നെ വ ആധാറും പാസ്ബുക്കും അങ്ങനെയൊക്കെ വാണം.
ഫോട്ടോണ്ട് ഇട്ത്തത്. ആധാറും ഫോൺ നമ്പർ ആ ഇപ്പൊ ഒരു ആള് ഫോൺ നമ്പർ തന്നെ ഗൂഗിൾ പേയിലും വേറൊരാൾക്ക്‌ അക്കൗണ്ട് തുടങ്ങിക്കൂടെ ആ നമ്പറിത്തന്നെ
മനസ്സിലായില്ലേ എങ്ങനെ
ഇപ്പൊ കാക്കുവിന് ഫോണും ഇതുണ്ട് പക്ഷെ അക്കൗണ്ട് ഗൂഗിൾ ഇപ്പ എന്റെ നമ്പർലാ
ആ
ആ അപ്പ ഇന്ന്പ്പോ എനിക്ക് ബാങ്ക് അക്കൗണ്ട് തുടങ്ങണങ്കി ഇന്റെ നമ്പർന്നെ കൊടുക്കണേല് കൊഴപ്പില്ലല്ലോ
കുഴപ്പല്ല ഇനിയിപ്പ എനിക്ക് ഗൂഗിൾ പേ ചെയ്യുമ്പോ
ആ ഗൂഗിൾ പേ ഒന്നു ചെയ്യൂല്ല അത് കക്കൂന്റെന്നെ മതിയല്ലോ
എടിഎം മതിയാവൂല്ലെ
ആ അയെന്നെമതില്ലേപ്പൊ ഒരു നമ്പറില് രണ്ട് അക്കൗണ്ട് അത്കൊയപ്പൊന്നും ഇല്ലല്ലോ
പക്ഷെ മാനു ഗൂഗിൾ പേയ്ക്ക് മാത്രമാണ് എന്റെ നമ്പറോകൊട്
ആ എന്റെ നമ്പർ മാത്രം അയിന് മാത്രേയുള്ളൂ കാക്കൂന്റെ ചെറിയെ ഫോണല്ലേ
ആഹ്
അയില് പറ്റൂലല്ലോ
ആ അക്കൗണ്ട് എടുക്കണേല് കുഴപ്പല്ല അതോൻ ഗൂഗിൾപേക്കല്ലേ കൊടുത്ത്ക്കണേ
അയില് നടക്കൂലല്ലോ അപ്പൊ എന്റെ നമ്പറാണ് ആക്കിയതാ നമ്പർ മാറിട്ടോ മാറ്റി കട്ടിയിട്ടൊന്നുമില്ല ഓന്റെ എന്റെ ഇന് കാക്കുവിന്റെ നമ്പർക്കാണെങ്കില് ഈ നമ്പറ് മാറ്റ അങ്ങനെയൊക്കെ പറഞ്ഞീന് പിന്നെ അങ്ങനേടാക്കി
അത് ചോയ്ചോയിക്കോളിട്ട സംശയൊന്ന്
ആഹ് അവിടെയാമ്പോ തെരക്കുണ്ടാവില്ലല്ലേ ആഹ്
അവിടെയാവുമ്പോ തിരക്കുണ്ടാവൂല്ലെ ഞാൻ പിന്നെ വിളിക്കാട്ടാന്നാ
ആ ആയിക്കോട്ടെ എന്ന ശരി